ആഹ്
ഹലോ എങ്ങനെ സുഖം തന്നെ.
ആഹ് ടാ സുഖം.
ഉം
ചായ കുടിച്ചോ.
ഓഹ് ചായ കുടിച്ചു വൈകുന്നേരായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിലെ
ആടെ അങ്ങനങ്ങനെങ്ങെ പൊറത്ത്ന്നാ. ആടാ കൊറച്ച് കഴിഞ്ഞിട്ട്. പോണം കുറച്ച് കഴിഞ്ഞ് ക്രിക്കറ്റ് കളിക്കാൻ പോണം.
ആഹ് ക്രിക്കറ്റ് ക്രിക്കറ്റ് താല്പ്പ്ള് താല്പര്യൊള്ള ഗെയിംമാണൊ
ആഹ് ഇക്ക് കായികാളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റാണ്
ക്രിക്കറ്റ് എത്ര ക്രിക്കറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ കളിക്കാരനരാ.
കിങ് കോലി.
ഓഹോ ആർ സി ബി ഫാൻ ആയിരിക്കുംലേ.
യെസ് യെസ് പിന്നെ.
ആസി വി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വളരെയധികം ചിത്രത്തിലുള്ള ഒരു ടീം തന്നെയല്ലേ.
അതന്നെ രണ്ട് പ്രാവശ്യം അടുപ്പിച്ചടിച്ചുല്ലേ. അതിനുമ്പ് കുേറെേ ഫൈനലിൽ എത്തിട എന്നുണ്ടെങ്കിലും ഒന്ന്. അടിച്ചിലേ ഇപ്പൊ ചരിത്രം മാറി
ഉം എന്തായാലും എന്റെ ടീം വെച്ച ഫേവററ്റ് ടീംന്ന് വെച്ചാലും മുംബൈ ഇന്ത്യൻസ് ആണ്
ആ ആ സച്ചിന്റെ പണ്ടത്തെ
മ പക്ഷെ ഞാൻ രോഹിത് ഫാനാണ്
അത ശരി രോഹിത് ബുമ്ര
ആ ഒരു വലിയൊരു ടീമിനെ അയലുണ്ട്
ഉം ഉം ഉം
ഈ കഴിഞ്ഞ സീസൺ ഭയങ്കര മോശം പ്രകടനമായിരുന്നു
ആഹ ആ് എപ്പോഴും എല്ലാരും അടിപൊളിയാണന്നില്ലല്ലോ
ആ ഓരോരുത്തർക്ക് കുറെ കളിക്കുന്ന ഒരു ഫോമിന്റെ ടൈംല്ലാം ഉണ്ടാവൂലേ
ആ അതന്നെ ചെല ആളുകള് ചിലപ്പോ ഫസ്റ്റിത്തെ കളിയല്ല ഫോമക്ക പിന്നെ ആ വാത്തക്ക പോലെ ക്രിക്കറ്റ് അല്ലെങ്ങനെ എങ്ങനെ തന്നെയാണ്
ആ
അപ്പൊ നമ്മള് കളിക്കാണെങ്കിൽ എങ്ങനെ തന്നെ ചിലപ്പോ ഒരു കളി നമ്മുക്ക് അല്ലാം അടിക്കാൻ പറ്റിയന്ന് വരും
അത് കണ്ടാണ് നമ്മള്
ഫസ്റ്റ്ത്തെ ബോളിൽ തന്നെ നമ്മള തീർന്നന്ന് വരും അത്ത്രേ ഉള്ളൂ
ആ ആ അതല്ലാം ഓരോര ഇന്താണ്
ഓരോരുത്ത ഇഷ്ടത്തിന് ഓരോരുത്ത ഭാഗ്യം ഒക്കെ പറയാ ചിലപ്പോൊ അയാള് നല്ല ട്രെയിനിങ് നോ ക്കെ കഴിഞ്ഞു വരക്കും പക്ഷെ ഫസ്റ്റ് ബോളിൽ തന്നെ ഏ ആഹ ആഹ ബോൾഷറ അല്ല എന്താ മൂപ്പര്ഒര്ത്
ഉ ഉ ഇതിന മുമ്പ് ആർ സി ബി
പിന്ന
ആർ സി ഐ ബ മുംബൈയും ചെന്നൈയും മാത്രമാണ് ഇ രണ്ടെട്ടം അടുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ടീമ ഉള്ളത് അല്ലെ
ആ ആ
ഉ അടുത്തൊരു കൊല്ലം കൂടി അറസ്യപ്പെിടുത്താൽ ചരിത്രമാവും പക്ഷെ ഇത് ഇണ്ടാവിലാന് തോന്നുന്നു
പറയാൻ പറ്റൂല
ഉം
അതൊക്കെ മാനേജ്മെന്റും ഓരോ തും നമുക്ക് നോകാം ഞാൻ ഇല്ല ഒരു കാലത്ത് ആർ സി പിക്ക നല്ല പ്ലേഴ്സ തിനെ ഇല്ല പക്ഷെ അന്ന് ഇതൊന്നുമല്ലല്ലോ ഗെയിലൊക്കെ ഉള്ളരു ടൈമൊ ഒക്കെ ഇല്ലേെ എന്നൊക്കെ നല്ല പീക്ക് മെഷൻ പക്ഷേ എന്നാ ടീം ആ പക്ഷേ അാ അപ്പുറത്തുള്ള ടീമുകളും അതുപോലെ അടിപൊളിയാണ് അതെങ്കിൽ അന്നത്തെ മാനേജ്മെൻ്റ് കുറച്ച് പൊക്കേന്
ഉം ഉ ഇപ്പ എനിക്ക് തോന്നണ് ഇ പിന്നെ ദിനേ ശ് കാർത്തിക്കിന്റെ ഒരു വലിയൊരു കൈകൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യാ മനസ്സിലാക്കുന്നെ
ഉം ഉം
ഉ അദ്ദേഹം ടീമിലേക്ക് ഒന്നിന് ശേഷം ഉണ്ടാക് പറ്റിയരു ഓളന്നുള്ളത് ആഹ ഉ അതാണിപ്പോഴും കണ്ടിന്യൂസ ആയി ജയി- കൊച്ചിങ്ങെ പോരുന്നാണ് എനിക്ക് തോന്നുന്നത്
ഉ എവിടത്തെ ഇണ്ടാവുന്നന്ന് പററ്റില്ല മൂന്നെണ്ണായ ചരിത്രേക്കാരം
ആഹ അടുത്തൊരു വർഷം കൂടി ഇത്ണ്ടാവും പിന്നെ കഴിഞ്ഞാൽ ല ഇതുണ്ടാവും
മ മ ആ ആ അല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി അത് ക്രിക്കറ്റ് തന്നാണോ
ആ ക്രിക്കറ്റ്ന്ന ക്രിക്കറ്റ് തന്നെ
അല്ല ഇ ങ്ങള് കളിക്കണേല് മീൻസ് ങ്ങനെ കാണുന്ന ആ നാൾക്കല്ലെ കളി
കാണന്നില്ലേ ആ കളിക്കുന്ന അധികം ക്രിക്കറ്റ് തന്നെ
ഓക്കെ, ഓക്കേ അത് ശെരി ന്നാല് ഏത് റോളാ ഏറ്റും ഇഷ്ടം?
ഉം
ബറ്റിങ്ങും, ബോളിങ്ങോ ഫീൽഡിങ്ങും ഒര്ത്തർക്കോരോ താല്പര്യ ഡയറ്റിങ്ങോ? അത് ശരി
എനിക്ക് ബാറ്റിംഗിനേറെഷ്ടം ബോളിംഗ
ആഹ്, ബോളിങ് ക്കുമ്പേ ഒരു രസം തന്നേണ് കാരണം ഒരു മാറ്റി, മാറ്റി ഇങ്ങനെ അവർ ബോള് ചെയ്യുമ്പോഴഴുള്ള നമ്മ കിട്ടണ ഒ രുത്. അതൊരു റണ്ണില്ലാതെ, റണ്ണില്ലാതെ ബോള് അവസാനിക്കുന്നതിന് മുമ്പേ
ആ അതന്നെ ഓലെ ചില ഓവറിലൊക്കെ അപ്പുറത്തെ ടീമ ചെലപ്പോൾ നല്ല പ്ലെയറൊക്കെ ഉണ്ടാവും പക്ഷെ ഓനൊര് റണ്ണൊട്ക്കാതെക്കുമ്പണ്ടാവ്ണ അമ്മളൊരു സന്തോഷം, അതാണ് കി കിട്ടണത് ബാറ്റിംഗ്പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്ലോല് മൂടായി ഒന്ന് ഫുള്ളിങ്ങനെ സി പോ അവര് തിരിങ്ങ പോകവാണെങ്കിൽ ബാറ്റിംഗ നല്ലാ മൂഡ്ണ്ടാവും. അല്ലാന്നുണ്ടെങ്കില് ബാറ്റിങ്ങരുന്നു ഒരു അവശം
ഇൻക്കോന്ന്ണ്
ഇത് ഒരു ബാറ്റിങ്ങിനെക്കാളും കൂടുതൽ ബോളിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിൽ പ്രാധാന്യള്ളത് എനിക്ക് തോന്നുന്നു.
അതെ അതെ അത്ണ്ട് കാരണം നമ്മളെ ബോള് അ മറ്റൊന് പല രീതിയിലോനെ നമുക്ക് ഇതാക്കാലോ
ഉം
മറ്റെ അപ്പുറത്തുള്ള ബാറ്റ്ന്നെ പല രീതിയിൽ നമ്മുക്ക് അക്ക ഫ്രണ്ട്ക്കെറിയ അപ്പൊ ഇങ്ങട്ട് കേറി കപ്പ് പാക്ക് അങ്ങനെ പലതും നമ്മുക്ക് ചെയ്യാലോ ഉം
ഒരു ബോളറിനെ തളർത്താൻ കഴിയുന്നതിനെ കാട്ടിലും അപ്പുറം ഒരു ബോളറിന് ബാറ്റ് ചെയ്യുന്ന ആള് തളർത്തൻ ചെയ്യുന്നുള്ളതാണ് ഉം
ഈ ഈ കളിന്റെ അ അവസാനങ്ങളൊക്കെ ചിലപ്പോ നമ്മള് പൊതുവേ കളിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഓര്, ഒറ്റൊരോവറ് ബാക്കിണ്ടാവും പക്ഷെ, ഈ ഒരു ഓവർലെ വേണം
ജയിക്കാൻ ആറ് റണ് അഞ്ച് റണ്ണോ
ആ അഞ്ച് റണ് എന്നിട്ട് അതില് ഉണ്ടാവും ഇവനിങ്ങനെ ഓരോ ബോളിങ്ങനെ ഞാൻ എന്തായാലും പേടി ഇനി കിട്ടരുതാണ് ഞങ്ങൾ രണ്ട് കളി കളിച്ചു രണ്ടില് ഞങ്ങളെ ടീമിൽ രണ്ടാളും, മറ്റേല് മൂന്നാളുള്ളെ. ഞങ്ങള് കൊർച്ച് ച്ചാളുകളെ ഇവടെ കളിക്കാൻ വര്ലൊള്ളു ഇപ്പൊ. പണ്ടല്ല ടീമൊക്കെ ഇണ്ടായ്നി. അപ്പോന്ന്ട്ട് കഴിഞ്ഞ രണ്ട് കളീലും, ലാസ്റ്റ്ത്തോവറ് രണ്ട്ലും ഇൻക്കെന്നെണ്ടായീന് എന്നിട്ടിങ്ങനെ ഞാനിങ്ങനെ എറിയും അവന്ന് വേണ്ടത് നാല് റെണ്ണ്. ബാക്കിയുള്ളത് ആറ് ബോൾ എന്നട്ടി ങ്ങനെ അതിൽ ഇങ്ങനെ ഓനെങ്ങന ഇങ്ങന പിടിച്ചു നിർത്തുമ്പോള്ള ഒരു സന്തോഷുണ്ട് അതാണ്
ആഹ്, ആ പിന്നെ നമ്മള്
ഈ ഓവറിലൊക്കെ ചിലരു വിക്കറ്റും വര അപ്പങ്ങട്ട് ങ്ങട്ട്, ങ്ങട്ട് മ് നമ്മള് പീക്കിലെത്തപ്പോ
നമ്മള് ടി ട്വന്റി വേൾഡ് കപ്പ് ഉണ്ടായിന്ന്ല്ലേ ഏത്? രോഹിത്തിന്റെ കാലത്ത്ണ്ടായിരുന്ന കപ്പടിച്ച ആ, അന്ന് ലാസ്റ്റ് ആർദിക്കന്റെ ഓവർ ഉണ്ടല്ലോ
ഉം ഉം ഉം
ആ ഒരു വിക്കറ്റ് ക്ലാസിന്റെ വിക്കറ്റ് ആ സൂര്യ ക്യാച്ചെടുത്ത് ഓ അദ്യ ക്കെയ പറഞ്ഞാലും ലാസ്റ്റ് ഒരു ത്രില്ലില്ല ചൊരു രു അത്രയും അത്ര യും കത്തിച്ചൊരു ഇതായിന്നോ ഹർദിക്കിനെ ഇത്രയൊരു ഉയരത്തിലേക്ക് എത്തിച്ചവര്
ആ ഹ് ആ ഹ് പിന്നെ ഈ ക്യാച്ച് വരണത് സംഭവമാണ് അത് സംഗതി അങ്ങനെല്ല ചില അംബോളേസ് സിമ്പിൾ ആക്കി ഇട്ട് കൊടുക്കും അ പ്പ മറ്റോ രു തൂക്കും പക്ഷെ ഇപ്പറത്തോൻ ക്യാച്ച് പിടിക്കും അങ്ങനെയുണ്ടാവ
അത് വീശുമ്പോള് ഈ ബാറ്റിൻ്റ മൂല തട്ടീട്ട് സൈഡ് കറിക്കാ
ആഹ സൈഡ് കറിക്ക കീപ്പർ ക്യാച്ച് അതൊക്കൊരു പ ക്ക ട്രിക്കാണ് ബോളിങ്ങിന്റെ ഇതൊ ക്കെ ഇതക്കമുക്ക് എൻജോയ് ചെയ്യാം ബോ ളിംഗ്ആ കുമ്പൊ ളെ
ഉം പക്ഷെ നിലവിൽ ഇന്ത്യൻ ടീമ് ഇന്ത്യന്റെ ടി ട്വന്റി ടീം ആ മോശം പ്രകടന നിലവിൽ ഇന്ത്യന്റെ ടി ട്വന്റി നിലവിലെ ഇന്ത്യന്റെടി ടീ ട്ടൊ ന്റി ടീം വളരെ മോശം പ്രകടനയാണ് കഴിഞ്ഞ രണ്ട് മാച്ച് അയർലാൻറിനെറ്റ് അയർലൻന്റ് ഒക്കെ ഏതോ സ്ഥാന ത്തി രിക്കുന്ന ടീ മാ ഇന്ത്യാണ് ഒന്നാം സ്ഥാന ത്തി രിക്കുന്ന പലുവഴിക്കാനായിട്ട് രണ്ടു ദിവസർക്ക് പരമ്പര പൊട്ടിപ്പോന്നു തോറ്റുപോന്നു എന്തൊക്കെ ഇന്ത്യ ന്റെ ഒരു ക്രിക്കറ്റ് ചരിത്രത്തിന് വളരെയധികം
അതന്നെ നമ്മുക്ക് ആകെ പറയാനുള്ളത് ക്രിക്കറ്റാണ് വേറൊ ന്നും ഇല്ല ഫുട്ബോളൊ ന്നും ആ ഭാഗ ത്തേക്കേ നമ്മളി ല്ല മറ്റു ടീമുകളൊക്കെ ഇപ്പ ഇംഗ്ലന്റൊ ക്കെയാണെങ്കിൽ ക്രിക്കറ്റില് കുറച്ച് ഇതായിട്ടുള്ള ടീം ചെലോർ ഫുട്ബോളും ഉണ്ട് സൗത്ത് ആഫ്രിക്ക അങ്ങനെ കുറെ ടീമുകൾ അങ്ങനെണ്ട് രണ്ടിലുള്ള ടീമുകളുണ്ട് നമ്മളത് ആകെയുള്ള ക്രിക്കറ്റാണ് ആ ക്രിക്കറ്റില് ഇപ്പൊ കൊ റച്ച് ബാക്കിലാണ് ഇപ്പ നമ്മളു ള്ളത്
അതൊന്നാമത് ഈ നേതൃസ്ഥാന തിരിക്കുണൊരു വളരെയധികം
അതാണ് ക്ഷെ ന്നാലും സഞ്ജു അതൊരു ഓളം തന്നെയാണ് ട്ടോ
ആ അ കഴിഞ്ഞവേൾഡ് കപ്പിൽ ഉണ്ടാക്കിയ ഓ ളപ്പന്നോ
ആ അത ന്നെ
അത് ഒന്നൊന്നൊരു ഒരു ആസ്വദിക്കാൻ പറ്റിയൊ രു കളിന്നുള്ള ഞാൻ പറയ ഒരു നോക്ക്ഔട്ട് മാച്ചില് ഫുള്ള് ഫിഫ്റ്റി ആ അതാണ് നമ്മുക്കേ റെഈവേൾഡ് കപ്പിന് കഴിയി ന്നുള്ളതാണ് പറയാള് തനി ക്ക് കഴിഞ്ഞ മൂന്ന് വേൾഡ് കപ്പിലെ മൂന്ന് നോക്ക്ഔട്ട് മാച്ച് പ്രധാനപ്പെട്ട മൂന്ന് മാച്ചിലും ഫിഫ്റ്റി
അ ഞാനൊരു കോലെ ന്ന് ന്ന്‌ ഔട്ടായിക്കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ സഞ്ജു ഫാനായി മാറും
ആ അത് ആ മലയാളിന്റെ മനസ്സിലും ഒരാ ഈ വില്ലാ ളി കഴിഞ്ഞാല് സഞ്ജുക്കൊ രു ഇടം ഉണ്ടാവും ഏതൊരു പ്ലെയർ വന്നാലും സഞ്ജുന്റെ ഇടം അവ പോകില്ല
അപോവൂല
ആഹ
അതാണ് ക്രിക്കറ്റ് അടിപൊ ളി യാണ്
ആഹ
പിന്നെ ബാറ്റിങ്ങും കുഴപ്പൊന്നുല്ല എനിക്ക് ബാറ്റിംങ് നേരെ ഇഷ്ട പോളിങ്ങ് ഇ ങ്ങക്ക് ബാറ്റിംങ്ങ ഇഷ്ടം നിങ്ങ ഏറ്റവും കൂടുതല് ഇതാക്കിയ ഇതെത്ര ഇങ്ങനെ ഒരു അവറില ഏറ്റവും കൂടുതൽ
ആ അ അ അങ്ങനെ പറയെണെങ്കിൽ നിലവില് അങ്ങനെ ചെയ്ത് വെച്ചതില്ലെ നമ്മളി
ആ അങ്ങനെല്ല നമ്മളൊരു ഞമ്മക്കിപ്പോ എയ്ക്ക് അങ്ങല്ലെ നമ്മള് ഇപ്പൊ ഈയൊരു മാസത്തിലൊക്കെ ഏകദേശം പോലുള്ള ക്രിക്കറ്റന്നെല്ലെ അപ്പങ്ങനെ ഒരു ഓവറ്ലൊരു മൂന്ന് വിക്കറ്റൊക്കെ എടുത്തിനി അപ്പൊ അടുപ്പിച്ച് ഇങ്ങനെ മൂന്നണ്ണൊക്ക ഒറ്റടിക്ക് ആട്ട്രിക്കൊക്കെ വരുമ്പോ ഇണ്ടവിടെ ഒരു അങ്ങനെ ബോളിങ്ങാവുമ്പോ പിന്നെ അതൊക്കെമുക്കോർത്തൊക്കെകാ നൊറ്റൊർലൈനങ്ങനെ വരുമ്പോ ന്തായാലും ഓർത്തറക്കാൻ പറ്റും ബാറ്റിങ്ങ നമ്മള ഇങ്ങനെ ഒ ഏ ബോളിങൊരോവറേണ്ടാവുള്ളൂ മറ്റ് ബാറ്റിങ്ങർനാ കൊറേ എണ്ടാവോല്ലോ ഓർത്തെർ ന്നാലും പ്പൊക്കെ മ്മക്ക് ഓർമ്മണ്ടാവല്ലോ
ആഹ് ക്രിക്കറ്റ് വരുമ്പോത്ത നമുക്ക് മറക്കാനാകാത്ത ഒരുപാട് ആ കളിക്കാരുണ്ട് ധോണിന പോലത്തെ അ വില്ലേജ അങ്ങനെ പോലത്തെ ഒരുപാട് നമുക്ക് കഴിയൂല ഇത്രക്ക് പ്ലേയേഴ്സങ്ങ് ക്രിക്കറ്റില്
ണ്ട്ണ്ട് ഏകദേശ എല്ലാ ആളുകളും ഒരു ഫിഗേഴ്സന്നേണ്
ഓരോരുത്തര് ഓരോ മേഖലേല് തുടങ്ങിട്ടാണ് ഒ ഒര് ടാ ഇവിടുന്ന് ഇതീന്ന് വിരമിച്ചിട്ട്
ആ അതാണ്
സച്ചിന്റെ റെക്കോർഡെടുത്തോ വേണേ സച്ചിനിലൂടുത്തും ഒ ഒരോ
ഉം ഉ ഊം
അൻപതുകളിലാവട്ടെ സെ നൂ ഹൺഡ്രഡുകളിലാവട്ടെ മൊത്തത്തില് എലോടുത്തും സ സച്ചിന്റെ പേര് റെക്കോർഡുകൾ ബ്രേയ്ക്കെയ്യുമ്പോളയിനടി സച്ചിനാണ്ടാവ
ഇ എ അടുത്തതാണെന്നുള്ള ഈ കോരി ഈ ആവശ്യത്തില് അടിപൊളിയാട്ടോ റെക്കോഡിങ്ല്
ആ റെക്കോ റെക്കോഡ്ല് ചെയ്സ് ചെയ്യുന്നില് കോലിയൊരു ഇ ഒരു
ഉം ഉം
മ് ക്രിക്കറ്റ് ഉം
ക്രിക്കറ്റ് കളിയ അതുവേറെതന്നാണ് മ് ന്നാ ഓക്കെ ടീം വരണ്ട് ക്രിക്കറ്റളിക്കാൻ ന്നാ ഓക്കെ ഓക്കെ ഓക്കെ